ഹലോ എന്തൊക്കെയാ ചായ കുടിച്ചാ അടുക്കളയിലാ
അടുക്കളയിലാണ് ഒരു കുന്ന് പണികളുണ്ട്
ആഹ് ആഹ് എനിക്കും അതുണ്ട് തിരുമ്പാനും കൊറേ തിരുമ്പാനൊക്കെ ഒണ്ട്
ആഹ് എപ്പം ജോലിയൊക്കെ തീരൂന്ന് അറിയില്ല അത്രയും പണികളുണ്ട്
അതേ
ഭയങ്കര മടിയാണ് മഴയാവുമ്പോ രാവിലെ ജോലിയൊക്കെ ചെയ്യാനായിട്ടേ
ആഹ് എണീക്കാൻ തന്നെ മടിയാവും പത്തുമണിവരെ കെടക്കാൻ തോന്നുയില്ലേ
ആഹ് അതെ അതെ പിള്ളേർക്കൊന്നും പോകണ്ടായിരുന്നെങ്കി ഇന്ന് അവധിയായിരുന്നെങ്കി - ഫുള്ളായിട്ട് കെടന്ന് അങ്ങട് ഒറങ്ങായിരുന്നു
ഇല്ല പത്തുമണി കഴിഞ്ഞാ പിന്നെ അവിടെ സമയം ഇല്ലേ
ആഹ് അവിടെ-
പ പത്ത് മണി കഴിഞ്ഞാ പിന്നെ എവിടാ സമയം എന്നറിയാൻ
ആഹ് അതെ അതെ പിന്നെ ജോലിക്ക് പോണ കാരണം നമുക്ക് പിന്നെ സമയം പൊക്കോളും കേട്ടോ അവിടെ പോയിരുന്നാ നല്ല പണിയുണ്ട്
എപ്പളാ പോവുക
അതാ ഒമ്പതരയൊക്കെ കഴിയുമ്പോഴത്തേക്കും പോയാൽ മതി
ഉം
ഉം അത് കഴിഞ്ഞ് അഞ്ചരക്കെ ആകും വരുമ്പോ
ഏഹ്
അവിടെ ചെന്ന് അവി ടെ ഉം പിന്നെ അവിടെ ചെന്ന് പിന്നെ വന്ന് കഴിഞ്ഞ് വീ
ഞാനേ നിങ്ങള് നമ്പറേ നമ്പറ് സെൻഡ് ചെയ്ത് കൊടു ണ്ട് അപ്പോൾ അതിന് ഡീറ്റെയിൽ പറഞ്ഞു തരും ഫ്രീ ആയിട്ട് പെരേ വീട്ടിൽ വന്നിട്ട് ചെക്കപ്പ് ചെയ്തു തരും
ഓ അത് ശരി
അയിന് പൈസയൊന്നും കൊടുക്കണ്ട
ആഹ് ആഹ് ശ ശരി ശരി
ഇവര് മനസ്സിലാക്കി തരും എന്താന്നുള്ളത്
ആഹ് ആഹ്
ഉം ഞാനൊക്കെ അങ്ങനെ തന്നെയാരുന്നു ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്ത് തരിവേ വീട്ടില് വന്ന് കണ്ട്
ആഹ് ആഹ് ആഹ് ശരിയാ അത് നമുക്കൊന്ന് നോക്കാം എന്തായാലും പിന്നെന്താണ് ഓ ദേ ഇവിടെ രാവിലെ കളി ഇന്നലത്തെ- കളി ഇല്ലന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീട്ടില്ലന്ന് ഏ
രാവിലെ എഴുന്നേറ്റില്ലാന്ന് പിള്ളേര് വന്നതേ ഇപ്പ ണ്ട് കാണാനായിട്ട് ഉം ഇപ്പ കാണാന്ന് തോന്നണു ഉം ഞാനിപ്പൊ ദേ അലക്കാനനീടാന്ന് ഓർത്തിട്ടാ ഇപ്പൊ അലക്കലങ്ങ് നടന്ന് പൊക്കോളുയല്ലോ അലക്കാനെ അലക്കാനിടാന്ന് ഓർത്താ ഉം
മിഷീനിൽ ഇടാ ണോ
ആഹ് അതെ അതെ ഓഹ് കല്ലേലൊക്കെ അലക്കണ കാലം മറന്ന് പോയി ഞാൻ ഒന്നും അലക്കൂല കല്ലേല് എന്റെ അനിയത്തി ഒക്കെ പക്ഷെ ഇങ്ങനെ പിള്ളേരുടെ ഇതും നല്ല ഡ്രസ്സുംയൊക്കെ പുറത്തേ അലക്കോള്ളു എനിക്ക് പക്ഷെ ഭയങ്കര മടിയ ഞാൻ അതെല്ലാം മിഷത്തേക്ക് കൊണ്ടങ്ങോട്ട് ഇടും ഒന്നാമത് നമുക്ക് സമയം കിട്ടൂല കല്ലിൽ അലക്കണമെങ്കിലേ അതുപോലെ നമുക്ക് സമയം വേണം വീട്ടിലൊക്കെ ഇരിക്കണ
പിന്നെ ഒമ്പതരാമ്പോത്തിന് മ് ജോലിക്കോണ്ടല്ലേ
പോണ്ടേ ആഹ് ഇപ്പി ഈ പിള്ളേര് വിട്ട് കയ്യുമ്പതന്നെ നമ്മളവശധിയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ
ഉം
വീണ്ടും
രാവിലെയ് രാവിലെ എണീറ്റപ്പാട് പച്ചള്ളം കുടിക്യട്ടാ ചായടിക്കര്ത് നീച്ചപാട് പച്ചള്ളം കുടിക്യ അത് നല്ലതാണ് ശരീരത്തിന്
ആഹ് അത് ശെരി ഞാനും വെള്ളം നന്നായിട്ട് കുടിക്കും വെള്ളം എനിക്ക് ങ്ങനെ എപ്പഴും വെള്ളം കുടി ഭയങ്കര വെള്ള ദാഹ്യ ആ എപ്പഴും വെള്ളം കുടിച്ചോണ്ടിരിക്യും നന്നായിട്ട് വെള്ളം കുടിക്യൂ ഞാൻ എൻക്ക് പിന്നെ ഷുഗർ ഇത്ണ്ട് പ്രമേഹുണ്ട് പ്രമേഹം
ആഹ് പ്രേയണ്ട്ലേ
അത് കാരണം ആഹ് അതെ അതെ പിന്നെ നിങ്ങള് സിനിമയൊക്കെ കാണാറ്ണ്ടാ
ഏയ് സിനിമ കാണാറില്യ
പണ്ട് കാണൂല ഇപ്പഴുല്ല പണ്ട് കാണ്യാര്
ഏ എൻക്ക് പൊത് നിക്ക് പൊതുവേ സിനിമ കാൺണ ഇഷ്ടല്ല പോ ഇപ്പൊതാ യ് ഫോ അ് സിൻമേണ്ടാ ഒക്കെ ഫോണിലുല്യേ
ആഹ് ഹാ അതെ അതെ ആഹ് അല്ലത് ഒരു സിനിമിം ഇങ്ങനെ വ ഒര് നടമാരിഷ്ട്യ അങ്ങനെന്നുല്ല ഏയ് ഇഷ്റ്റള്ള നടനോ അങ്ങനെന്നുല്ല
പ ഫോൺലുണ്ട് അതാണ്
ക്കെഎന്താണ്
ഹല് കേട്ടുടെ അലോ
കേ കേക്കാൻ വയ്യേ നിൻക്ക് റൈഞ്ച് പോയി ന്നോന്ന്ണ്ള്ളോ
ആൾ ലെനിക്കിഷ്റ്റല്ല
എനിക്ക് അഅല്ല ഏത് സിൽമ നടനെ ഇഷ്ടം ആരേഷ്റ്റൊല്ലാ മോഹൻലാലും മം ആഹ് മോഹൻലാലും മമ്മൂട്ടീനിഒന്നു ഷ്ടല്ല മോഹൻലാൽനിം മമ്മൂട്ടിനി ഒന്നു ഷ്ട്ടല്ലേന്ന് ഏ മോഹൻലാൽനിം മമ്മൂട്ടീനി ഒന്നു ഷ്ട്ടല്ലേന്ന് നിൻക്ക് വയങ്കര റൈഞ്ച് പോവുന്നുണ്ട് ട്ടോ എനിക്യന്നും കേട്ടുടാ ഇങ്ങോട് പറയ്ണത് ഞാമ്പറയുന്ന അങ്ങട്കേക്കാമ്പറ്റ് ന്നുണ്ടോ ഇങ്ങട്ട് പറയാണ ഒന്നും കേട്ടൂടാ എന്താണന്നറിഞ്ഞൂടല്ലോ അവ്ടെ മഴ പെയ്യുന്നഅണ്ടോ മഴ പെയ്യുന്നതോ ണ്ടാണ് ആഹ് എന്താ പറ്റിയേ വിളിച്ചിട്ട് കേക്കാൻ പറ്റാത്തെ കേക്കാൻ പറ്റ്ന്ന്ണ്ടോ നിൻക്ക് തീരെ റൈഞ്ചില്ലാന്ന് തോന്നട്ടോ ഇപ്പൊ നിക്ക്ന്നേട്ത്ത്ന്ന് ഒന്ന് മാറി നിന്ന് നോക്കിയേ പറയണത് ഒട്ടും കേൾക്കാമ്പറ്റ്